ഹലോ
ഹലോ
ആ.
ആ എന്താണ് ച്ച ചായൊക്കെ കുട് ച്ച. ഇപ്പതാ അങ്ങനെ കുട്ടിനെറ്റ് കെട്ക്.. ഉം ഹ് ഹും പണിയൊക്കെ കഴിഞ്ഞിട്ട് കെട്ക്കും ആ. ആ കുട്ടി ഒറങ്ങീട്ടില്ല്യേ ഒർക്കണ്ട് അവള്ക്ക് ഒറങ്ങീട്ടില്യ.
ഏ ഹ് ഉച്ചക്കൊറങ്ങോ.
ആ ഉച്ചക്ക് അങ്ങനെ ഒറങ്ങലില്യ രാവിൽത്ത ഒറക് ചെൽപോ ഒര് ഒര്മണി ഒക്കെരെ ഒറങ്ങും. പിന്നെ ഈ നേരോക്കാകും ഓറങ്ങാൻ നാല്മണി ഒക്കെ ആകുമ്പോ ഒറങ്ങും. പിന്നെ മു മ.. മറ്റൊര് രണ്ടാളും വന്നാ പിന്നെ ആള് അങ്ങനെ ഒറങ്ങൂല പിന്നെ ഞമ്മള് പിട്ച് കെട്ത്തണം ഒറങ്ങാൻ.
ആ.
പുട്ച് കെട്ത്തിയാൽ ആ അതന്നെ. കളിക്കാനൊക്കെ നോക്യാ.
ഞ് ഇപ്പൊ ഒറങ്ങിയാ ഞ്. എപ്പളാ നീച
ഇപ്പൊ ഒറങ്ങിയാൽ ഒരു എഴുമണിയൊക്കെ ആകും ചെലപ്പോ നേരത്തെ എണീക്കും ചെയ്യും ആറരക്കാകുമ്പോ എണീക്കും.
ഏ അഹ് ആ ആ. ഓൻ്റെ ഒർക്കൊക്കെ പൂച്ചോർകെകാരം.
ഈ ന്ന ഈ പ്രായത്തില് പിന്നെ അങ്ങനൊക്കെതന്നെ ഒറക്. പൂച്ചോർക്ക് ഒറങ്ങീട്ട് എണീക്കും ആ. എണീക്കും ആഹ്. നമ്മള് രാവിലൊക്കെ ഓർകീട്ട് പണിക്ക് നിക്കുപോയ്. ഒച് ഒച്ചണ്ടാക്കാത പോണം.
പെരീല് ആരെങ്കിലോക്കൊന്ന് വന്ന് ശബ്ദണ്ടാക്കിയ അപ്പം നീച്ചും ചെയ്യും.
അതെന്നെ അപ്പഎണീക്കും ഞാൻ വെല്ലനെ പോകും പണി..
ഹേ ഹേ ആഹ് പണി നടക്കണ്ടേ..
ആഹ് പണി നടക്കണ് പണി നടക്കണ്ടേ അതാണ് ഉം..
ഉം ഇവര് അങ്ങനെതന്നെ യെയ്ന്ന് ചെറിയ കുട്ടികള യ്ന്നാ സമയത്തൊക്കെ.. ഞാാന് തിരുമ്പാനൊക്കെ പോണ നേരത്തൊക്കെ നീ.. ച്ചാല് ആഹ് രണ്ടാള് ചെലപ്പോ തൊട്ടിയിലൊക്കെ.. കാരം എന്നിട്ട് ഞാൻ തന്നെ വന്ന് ആട്ടണം..
അഹ് ശെരി അ..
വേറെ ആരും പറ്റൂല ന്നെട്ട് ഞാൻ രണ്ട് കൈ കൊണ്ട് ആട്ടി ആട്ടി.. ആട്ടി ആട്ടി ല്ലാസ്റ്റ് കൈയൊക്കെ കടച്ചില്ല് തുടങ്ങീന്..
ബുന്ധി മുട്ടവല്ലേ.. ഉം..
ആഹ് അന്നൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് യെന്ന്.. ചെറിയ പ്രായത്തിലെ ഒരിങ്ങനെ രണ്ടാളും ഒപ്പം കരയലും ആഹ് ഇപ്പൊ പിന്നെ അങ്ങനത്തെ വലിയ പ്രശ്നംന്നും ഇല്ല ന്നാലുംഒര് വലിയതാവും തോറും പിന്നെല്.. കളിച്ചിലും അടികൂടലും ഒക്കെ തെടങ്ങല്ലേ.
ആഹ് അതന്നെ വാശിയൊക്കെണ്ടാവും..
ആഹ് അത്പ്പ അയിന്റെ എടെ കൂടെ പോണ് ഒന്നാണ് കൊറച്ച് വലിയതായി കിട്ടണം.
ആഹ് കൊറച്ചു വെല്‌ താവണ മക്കള് അതു വരെ പാടന്നെ.
അന്നെ അതുവരെ ഓരോ പിന്നാലെ നട
ആഹ് പിന്നെ നടക്കൂലാ
ആഹ്
പിന്നെ ഞ് എന്താ വൈകുന്നേരംത്തിന് കറി ഹ് മത്തള് ചൂടായ മത്തള് ഉം ആഹ് അവിടെന്താ
ഇവിടെ ചക്കക്കുരു കറി വെക്കാണ്. തോല് കളയാ ഉം.
മക്കള് കഴിക്കെ അതൊക്കെ.
മക്കൾക്ക് വല്യ ഇഷ്ടൊന്നുല്ല അവർക്ക് അങ്ങനെ. വല്യ ഇഷ്ടംന്ന എന്നാലും ചെലപ്പോ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ വിളിച്ചെണം പ്പും അതാ പിന്നെ വേറെ ഓപ്ഷനാ അല്ലത
ഏ വെളിച്ചെണ്ണ ഉപ്പോ അതൊക്കെ കഴിക്കൊ ഏ പുളി ആഹ് മുളകും പുളിമുളകും അങ്ങനെ
ആ എല്ലാ വെളിച്ചെണ്ണ മുളകും നഞമ്മള് ആഹ് ചോറിലിട്ട് കുയച്ച്‌ തിന്നുലെ
അത് ശരിയ അങ്ങനെ ആ ചെറിയ
ആഹ് അങ്ങനെ ആഹ് അങ്ങനത്തത് ഭയങ്കര ഇഷ്ട അതാവുമ്പോ ചിലപ്പോ ചോറ് നല്ലോണം തിന്നും ആഹ് ആയിക്കെന്തെങ്കിലും ചെൽ പ്പം കുറച്ച് അച്ചാറോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ഉറ്റിച്ച് കൊടുത്താ മതി
അത് ശെരിയാണ് ആഹ് ആ രസണ്ടാവും ചില മക്കൾക്ക് അതൊക്കെ ഇഷ്ടം
ആഹ് അല്ലെങ്കിൽ പിന്നെ മുരിങ്ങയിലെ താളി.
ആഹ് അതന്നെ ഏ ഇവിടത്തെ കുട്ടികള് പച്ചക്കറിയൊന്നും കഴിക്കൂല
ഏ ആഹ്
അങ്ങനത്തെ കുട്ടിക ആഹ് അവരൊന്നും കഴിക്കൂല പച്ചക്കറിയെന്നും
ഏ ഇവര് തന്നെ ചെലെ ആഹ് ഇവർക്ക് തന്നെ ന്താ മീൻ. കായൽ ചെലപ്പം എന്താ ഇഷ്ടണെന്നുണ്ടെങ്കിൽ ഒരാള് കൊറച്ചൊക്കെ കറിയൊക്കെ കൂട്ടി കഴിക്ക്ണ ആളാണ്.
ഏ ഏ
മറ്റും ഒരാൾക്ക് തീരെ കറിം നീരും ഒന്നും പ
അ ശരി ആഹ് ആഹ്
അങ്ങനെ ഒരു സ്വഭാവ ചെലനെർത്
ആഹ് മക്കള ഇങ്ങനെ ആയല് ഭയങ്കര ബുദ്ധിമുട്ടാ ഒരാള് തിന്നു ഒരാള് തിന്നല എല്ലാരും കൂടി കഴിക്കാണാൻ കുഴപ്പല്ല പച്ചക്കറി വെച്ചാ അവര് കഴിക്കൂല ഉപ്പേരിതക്കും നമ്മള് മാത്രംര് കഴിച്ചിട്ട് അപ്പൊ അങ്ങനെ ഉണ്ടാക്കൂല
അപ്പം വെക്കാനുള്ള മൂഡും ഉണ്ടാവൂല
ആഹ് മീൻ തന്നെ മേടിക്കൂ അതാവുമ്പൊ പിന്നെ പൊരിച്ചു കൊടുത്താലണ്ട് കഴിച്ചോളൂ ക്കെ വേറെ മീൻ തന്നെ മേടിക്കും
ഞമ്മക്ക് തിന്നാന് പൂതിണ്ടെങ്കിലും പക് ഞമ്മക്കത് വെക്കാൻ മടിയാവും പിന്നെ ആ നമ്മക്ക് ആഹ് നമുക്ക് മാത്രം ഇപ്പം ഉണ്ടാക്കിയിട്ട്
ആഹ് അതന്നെ മക്കള് കഴിക്കൂല പിന്നെ ഇപ്പ അവർക്ക് വേറെണ്ടാക്കണ്ടേ ആപ്പൊ ആഹ് അപ്പൊ ഒരുധീമന ണ്ട് ഇത് ആവും
ആഹ്
ഇറച്ചിയൊക്കെ കൂട്ടച്ചിട്ട
എറച്ചിക്ക്
ആഹ് അതൊക്കെ കഴിക്കാന്നല്ലാതെ ചിക്കനാണെ കൂട്ടും ബീഫ് വല്ലാതെ താല്പര്യം ഇല്ല
എന്നാ കുക്കിംഗ് ഒക്കെ ഇഷ്ടാണോ അതോ ഉണ്ടാക്കുവോ അങ്ങനെ
ആഹ് കുക്കിംഗ് ഒക്കെ ഞാൻ തന്നെ ചെയ്യും വിടെ ആഹ് ഇവിടെ ആരും ഇല്ലേ ഉപ്പയും ഉമ്മയും ആഹ് ബിരിയാണിയൊക്കെ തട്ടിക്കൂട്ടി ഉണ്ടാക്കും
ആഹ് എത്ര കിലോനൊക്കെ വെക്കും പെരുന്നാൾ നൊക്കെ എത്ര കിലോ വരെ വെക്കും
ഇല്ല്യ കൊറച്ച് ഞങ്ങൾക്ക് മാ ത്രം ആഹ് ഇക്കെയും സഹായിക്കും ഉം
അങ്ങനെ എന്താ പെരുന്നാളിനെല്ലാരും വരികയാണെങ്കിൽ ഒക്കെ എല്ലേ വരാനൊക്കെ ആൾക്കാരുണ്ടെങ്കില് പിന്നെ പറഞ്ഞാ പൊതുവേ പെരുന്നാളിന്റെ സമയത്ത് എല്ലാ വീട്ടിലും കേറി വരുന്ന വരാവുമ്പൊ വേണ്ടിയും വരൂല്ല
ആഹ് ആ എല്ലോട്ത്തും ഇതന്നെ ആവൊല്ലോ ആഹ് ബിരിയാണി തന്നെ
അപ്പം ആർക്കും വാണ്ടാ പറയും വന്ന് വരുന്നവർക്കൊന്നും പിന്നെ എന്തേലും ജ്യൂസ് സോ വെള്ളം
ആഹ് അങ്ങനെ എന്തേലുമൊക്കെ മതി ഉം പിന്നെ ഇയാളെല്ലാം ചെയ്യോ ബിരിണിയും നെയ്ചോറ് ഒക്കെ വെക്കോ
ആ ഞാന് ഞങ്ങളും ഇതന്നെ ഇങ്ങനെ ഒറ്റയ്ക്കന്നേണ് ഇവിടെ ഇമ്മണ്ട് എന്നാലും ഞാൻ തന്നെണ് വെക്കാ മന്തി ആഹ് ഞമ്മള് തന്നെ വെ ത് വെച്ച് പഠിച്ചാലല്ലേ ആദ്യം കുറച്ച് പേടിന്നെയ്നി ഇപ്പൊ കുഴപ്പൊന്നും ഇല്ല ഇപ്പം ഞാൻ തന്നെ പോകും
അത്രയാവുമ്പോ കുഴപ്പമില്ല അങ്ങനെ തന്നെ വെച്ച് പഠിക്കല്
ആഹ് പിന്നെ ഇപ്പ എന്ത് സംശയം ഉണ്ടെങ്കില് യൂട്യൂബ ഒക്കെ നോക്കിയ ഒക്കെ അതില് ഇല്ലേ
ആഹ് അപ്പൊ യൂട്യൂബിലൊക്കെ ഉണ്ടല്ലോ നമ്മള് വെക്കാൻ നേരത്ത് അതിൽ നോക്കിയാമതി
ആഹ് ഒക്കെ ഞ ആഹ് ഒക്കെ വെക്കും ഞമ്മുക്കുള്ള വെക്കാനാ വെച്ച് ഇതാക്ക്ന്നേ
ആഹ് അതന്നെ
ആഹ് എങ്ങനെ മക്കള് പിന്നേ പഠിക്കൊക്കെ ചെയ്യോ
ആഹ് ആ രാത്രി വ് പിന്നാലെ നടക്കണം പഠിക്കട പറഞ്ഞിക്കാണ്ട് കുറച്ചൊക്കെ പഠിക്ക പിന്നെ എട്ത്തേക്കും. സ്കൂളീത്തെ മദ്റസീത്തെ പഠിക്കണല്ലോ മക്കൾക്ക് ഭയങ്കര മടി സ്കൂളീത്തെ രണ്ടും പഠിക്ക പിന്നാലെ നടക്കും ആഹ് പിന്നെ രണ്ടും കൂടി പഠിക്കണം
ആഹ്. ഉം. അയിന്റെടീല്ഓൽക്ക് ഫോണ്
ആഹ്, ഫോണ് കിട്ടിയാല് ഫോണിൽ എന്തേിലും വർക്ക് വിട്ട് ണ്ടെങ്കിങ്കില് അത് പിടിച്ച അപ്പപിന്നെ ഫോണ് കണ്ടോട്ടിരിക്കും. അപ്പൊ വല്ലാതെ കൊടുക്കൂല ഫോണ്.
അതന്നെ പേരിന്റെ ഫോൺ കിട്ടലൂ ആയി. പിനെ പഠിക്കാന ന്ന് ത് വരെ തിനു ഫോണ് വാങ്ങി കയ്യിലാ
ആഹ്.. കയ്യിലാക്കു വര് ഉ അതന്നെ അപ്പൊ പിന്നെ ഫോണില് വല്ലാതെ കൊടുക്കൂല. ഞാൻ കൈ പിടിച്ചിട്ടേ കാണിച്ചെടുക്കുള്ളു. ഫോണിലുള്ള എന്തങ്കിലൊക്കെ ണ്ടെ പഠിക്കലൊക്കെ കഴിഞ്ഞിട്ടേ കൊടുക്കൂ ള്ളു. ഹ് ഹ്, പിന്നെ നേര്ത്തെ ഉറങ്ങൂ, നേര്ത്തെ ണിക്കണ കാരണം കൊണ്ടേ, രാവിലെ നേരത്തെ എണീക്കും. മദ്രസ ഒക്കെ ഉള്ളതോണ്ട്. നേരത്തെ ണീക്കും അവര്
മദ്രസ് എപ്പളാ ണ്ടാവ മദ്രസ
മദ്രസേൽ അവര് അഞ്ചെ ബ മുക്കാലാവകുമ്പോ അലാറം വെ ആറര ഒക്കെ ആവുമ്പോ പോവും വിടന്ന്. ഇവിടന്ന് കൊറച്ചാണ്ട് പോകണം മദ്രസക്ക്. അപ്പൊ, ഇക്ക കൊണ്ടോ യാക്കി കൊടുക്കും. ആഹ്.. ഇക്ക കൊണ്ടായി കൊടുക്കും. വണ്ടിമലേ ഇവിടന്ന് കൊറച്ചാട് പോണായതൊണ്ട വിളിക്കാനും പോവും. അങ്ങനെ ആയിട്ട് രാവിലെ മക്കൾക്കൊരുതാണ്. മഴയും ഇതൊക്കെ ആയിട്ട് മ ഇപ്പ മടി പിടിച്ചിട്ട് ന്നാലും പോകും പറഞ്ഞയക്കും. ഉം പിന്നെ അത് കഴിഞ്ഞന്ന സ്കൂളിലക്ക് ഒക്കെ ഒരു തെരക്കാണ്. അവിടുത്തെ മക്കള് പോണില്ലേ? മദ്രസ ല് പോണില്ലേ?
ഇല്ല വട്ത്തെ മക്കള് എൽ കെ ജി ലാണ് ക്കിട്ടില്ല, അടുത്ത പ്രാവശ്യ ആക്ക. ഹാ ആവ്ണുള്ളു. അടുത്ത വർഷം ഒക്കെ നോക്കണം. അപ്പ പിന്നെ, ഇവിടെ പിന്നെ മദ്രസ്. സ്കൂൾ വിട്ട് വന്നാ അങ്ങനെയാണ് ഒന്ന് മുതൽ അഞ്ചു വരെയുള്ള മദ്രസ്ന് അങ്ങനെ. സ്കൂള് വിട്ട് വന്നിട്ടാണ് മദ്രസ
സ്കൂള് വിട്ട്, ആഹ് ചെലോട്ലത്തൊക്കെ അങ്ങനെയാണ്. വൈകുന്നേരം. ഉം..
ഇവിടെ അങ്ങനെ ഒന്നു മുതൽ അഞ്ച വരെ ഉള്ളൂ. പിന്നെ ബാക്കി ക്കി വേറെ സ്ഥലത്താണ്. അത് കൊറച്ച് ദൂരെയാണ്. അപ്പൊ, ആഹ്, സ്കൂൾ ട്ട് വന്നിട്ട് പിന്നെ, അങ്ങനെ ചായ കുടിച്ച് വേഗം
ഏഹ്..
അങ്ങനെണ്. പ്പം ഇവിടെള്ള കുട്ടികളൊക്കെ അങ്ങനെ ണ്
അഅ് ശരി. വടെ അവിടെള്ള മക്കളൊക്കെ അങ്ങനെ വും പോക്കല്ലേ? മ്‌ഹ്.. ആഹ്.. ഇക്കക്കെന്താ ജോലി? ഇക്കക്കെന്താ ജോലി? ഹലോ.. ഹലോ.. ഹലോ ഹലോ ഹലോ.. ഹലോ.. ഹലോ.. ഹലോ.. ഹലോ.. ഹലോ..